ഹലോ കേക്കുന്നുണ്ടാ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ് എന്തെല്ലാ വിശേഷം
സുഖാണ്
ആഹ് എന്താണ് ഫുഡൊക്കെ ആയോ ഉച്ചേക്കുള്ളതൊക്കെ
ആയി ആയി
ആഹ് ഫ്രീയാവോ പെട്ടന്ന് പണികളൊക്കെ തീരുവോ
ആഹ് തീരും തീരും അമ്മയൊണ്ട് ആഹ്
ഹെൽപ്പിന് ആളുണ്ടല്ലേ
ആഹ്
ആഹാ ഓക്കെ പിന്നെ മാരീഡ് ആണ്
അല്ലല്ലല്ല
ആഹ് ഓക്കെ എന്താ വർക്ക് ചെയ്യുന്നുണ്ടാ
ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുവാ അടു ത്ത കോഴ്‌സിലോട്ട് പോവാനായിട്ട് നിക്കുവാ ഞാൻ ബി എ ഹിസ്റ്ററി
ആഹ് ഹിസ്റ്ററി അല്ലേ ഓക്കെ അപ്പൊ എന്താണ് അംബീഷനൊക്കെ മുന്നോട്ട് എന്തെങ്കിലും ഒരിതുണ്ടാവുവല്ലോ
ആഹ്
എന്താണ് പൊളിറ്റിക്കൽ ആയിട്ടാണോ ഇഷ്ടം
ആഹ് സിവിൽ സർവീസ് എടുത്ത് പഠിക്കാനം
ആഹ് ഓക്കേ പിന്നെ അപ്പൊ ഡിഗ്രി കഴിഞ്ഞിരിക്കണല്ലേ ആഹ് ആഹ് ആഹ് കുക്കിങ്ങൊക്കെ ഇതാ കഴിഞ്ഞു മക്കളയൊക്കെ പറഞ്ഞയച്ചു കുക്കിങ് കഴിഞ്ഞു ഫിഷാണ് മീൻകറിയുണ്ട് പിന്നെ ചോറ്ണ്ട് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ട് ഉം
രാവിലെ എന്തുവായിരുന്ന് സ്പെഷ്യല്
അഹ് രാവിലെ പ്രത്യേകിച്ച് എന്താ ഉപ്പ്മാവില്ലേ നിങ്ങെളെന്താവിടെ പറയാ അറിയില്ലട്ടോ ഉപ്പ്മാവ് റവാ റവ ഇല്ലേ റവ
ആഹ് ഞങ്ങടെ ഇവിടെ ഉപ്പുമാവെന്ന് പറ
ആഹ് ഉപ്പുമാവ് ആഹ് അതെ അതെ കടുകൊക്കെ ഇട്ട് പച്ചമൊളകൊക്കെ ഇട്ട് നമ്മള് ഇണ്ടാക്കും പിന്നെ അഹ് ആഹ് അത് പിന്നെ ചെലവരത് പഞ്ചാര കൂട്ടി കഴിക്കൂലേ ഇഷ്ടാണോ അങ്ങനെയൊക്കെ എങ്ങനെ കറി പാരു അല്ലെ അങ്ങനെ ചൂടോടെ കഴിക്കോ റവയൊക്കെ
ഞങ്ങള് പഞ്ചസാര ഇട്ടീലും പഴവും ഞെരടി തിന്നും
ആഹ് പഴം കൂട്ടൂല്ലേ നമ്മള് പുട്ടൊക്കെ കഴിക്കണ പോലേ
ആഹ് ആഹ്
ആഹ് അതെ ആഹ് അങ്ങനെ കഴിക്കണവരൊക്കെ ഇണ്ട് പക്ഷെ എനിക്ക് പഴം അങ്ങനെ ഇഷ്ടല്ല ഞാന് ഒന്നെങ്കി നമ്മളെ മീൻ കറിയൊക്കെ ഉണ്ടാവുവല്ലോ ഗ്രേവി പോലുണ്ടാക്കിയ കറി ആഹ് അത് വാർന്ന് കഴിക്കും പിന്നെ റവേന്റെ നമു ക്ക് സേമിയേക്ക ഇട്ട് ഉണ്ടാക്കാലോ അങ്ങനെയൊക്കെ ഇണ്ടാക്കാറുണ്ടോ ആഹ് അതെ മഞ്ഞ മ മഞ്ഞ പ്പൊടിയൊക്കെ ഇട്ട് മഞ്ഞ കളറില് കൊറച്ച് ക്യാരറ്റ് പച്ചമൊളക് കൊറച്ച് വെജിറ്റബിളൊക്കേ ഇട്ടാട്ട് നമ്മളെ ചീരുള്ളിയില്ലേ
ഉം ആഹ് ആഹ്
അത് നമ്മള് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്കിതിട്ടാ നല്ല രസാ നല്ല രസം പിന്നെ ഇതിന് കറീന്റെ ആവശ്യോന്നും ഉണ്ടാവില്ല അത് അങ്ങനെ ചൂടോടക്ക അടിപൊളിയായിട്ട് തിന്നാം ആഹ് പിന്നെന്താ മഴ ഉണ്ടോ ഇന്നവിടെ
ഇല്ല മഴയില്ല മഴയില്ല നല്ല വെയിലാ
ആഹ് അൽ ഇല്ലേ നല്ല വെയിലാ ഇപ്പൊ ഒരു നാലു ദിവസായിട്ട് നല്ല വെയിലാ ഉം ന ആഹ് നാ നാലുസ് സം മുന്നേ നല്ല മഴയായിരുന്നു പക്ഷെ വെയിലാറിച്ചപ്പോ വെയില് നല്ല എഫക്റ്റ് ഉണ്ട് നല്ല ചൂട്
ആഹ് ആഹ്
ആഹ് നല്ലേ ചൂടൊണ്ട് കാരണം തിരുമ്പിയതൊക്കെ ഒണങ്ങും പക്ഷെ നല്ല ചൂടുണ്ട് പണ്ട് കൊറച്ച് മുന്നേ നമ്മള് മെയ് മാസത്തിലൊക്കെ നല്ല ചൂടായിരുന്നല്ലോ അതേപോലെ അവിടെക്കെ എങ്ങനേ?
ഇവിടെയും നല്ല ചൂടാ.
ആഹ് അതെ അതെ പിന്നെ എന്തൊക്കെയാ പിന്നെ ഉച്ചയ്ക്കെന്താ ഇണ്ടാക്കിയ ഇന്ന്
ഇവിടേ മീൻ വറുത്തത്, ചമ്മന്തി തോരൻ, മോര്
ആഹ് അത്ശരി അടിപൊളിയാണല്ലോ തോരനെന്താ?
തോരൻ മറ്റേ പയറ്
പയറ് ആഹ് ഓക്കെ വലിയ പയർ നീണ്ട പയറ് അല്ലേ
ആഹ്
ആഹ് എങ്ങനെയാക്ക് വീട്ടിലുണ്ടാക്കാറണ്ടല്ലേ ഒക്കെ പൊറത്ത്ന്ന് വാങ്ങാറാണോ
അല്ലല്ല വീട്ടി തന്നെ ഒണ്ടാക്കാ അല്ല പ അല്ല വീ പൊറത്ത്ന്ന് പച്ചക്കറി വാങ്ങും.
ആഹ് അല്ല നമ്മള് വീട്ടിന്നുണ്ടാക്കും ആഹ് ഓക്കെ. അല്ല പയറൊക്കെ ചെലോരുണ്ടാവുവല്ലോ നമ്മളെ വീടിന്റെ അടുത്തൊക്കെ ആയിട്ടിങ്ങനെ പടർത്തി പയറൊക്കെ ഇണ്ടാക്കും അതുപോലെ വഴുതനങ്ങ അങ്ങനെ സ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കൂലേ ഇഷ്ടൊള്ളോരുണ്ടാക്കും ഈ മടത്തൊക്കെയാ നല്ല പോലെയിണ്ടാവുവല്ലോ?
ആഹ് ആഹ്
ആഹ് അതെ അത ചോയിച്ചേ പച്ചക്കറികളൊക്കെ ഇണ്ടോ വീട്ടില്
ഇല്ലില്ലില്ലാ
ആഹ് ഇല്ല അങ്ങനെ അങ്ങനെ ഇണ്ടാക്കണതല്ലല്ലേ അടുത്തൊക്കെ എങ്ങനെ സ്ഥലൊക്കെ ഒണ്ടോ നിങ്ങക്ക്
ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട്
ആഹ് റോഡ് സൈഡാ വീട്?
ഞങ്ങളടെ വീട് റോഡ് സൈഡിനുള്ളിലോട്ടാ
അഹ് കുറച് ഉള്ളിലോട്ട്ല്ലേ
ആഹ്
ആ വണ്ടി സൗകര്യക്കല്ല്യെ?
ആ ഉണ്ട് ഉണ്ട് ഉണ്ട്
ആ ഓക്കെ പിന്നെ എന്തൊക്കെയാണ്? മഴയൊക്കെ പെയ്താല് എങ്ങനെയാണ് അവസ്ഥ, പിന്നെ ഓക്കെ അല്ലേ അടു ത്ത് പോഴ അങ്ങനെയൊന്നുല്ലല്ലോ?
ഞങ്ങിവിടെ ആറ് ആ വെള്ളമൊന്നും കേറത്തില്ല. ഉയർന്ന പ്രദേശം ആയോണ്ട് തൊട്ടപ്പുറത്ത് ആറുണ്ട്.
ആ ആ ശരി ഓക്കേ ഉയർന്ന പ്രദേശ ആവുല്ലേ അപ്പൊ ബേക്കിലോട്ട് അങ്ങനെ മലയൊക്കെയാണോ?
മലയൊന്നു ഇല്ല
ആ ഇല്ല അല്ലേ.
അവിട
ആഹ് ഇവിടെ പിന്നെ വലിയ പ്രശ്നംനോന്നുല്ല കുറച്ചപ്പുറത്തൊക്കെ ആയിട്ട് തോട് അങ്ങനെയൊക്കെ കുറച്ച് പാടക്കം പോലെക്കന്നെ ഇവിടെ ഞാൻ നിക്കുന്ന ഈ ഒരു പ്രദേശത്ത് വലിയ പ്രശ്നങ്ങളൊന്നുല്ല ഞാന് കുറച്ച് ആ കുറച്ചൊരു നല്ല ടൗൺ അല്ല എന്നാലും റോഡിന്റെ ക്കെ സൈഡിലായിട്ട് തന്നെയാണ് വണ്ടി കാര്യങ്ങളൊക്കെ വരണസ്ഥഥലത്ത് തന്നെ പിന്നെ നമ്മള് കൃഷികളായിട്ട് അങ്ങനെ ഇല്ല നമ്മൾ ആവശ്യത്തിന്ത് ചീരൊക്കെ ഉണ്ടല്ലോ ചീര ത്തന്റത് അതുപോലെ മുരിങ്ങ ആ പിന്നെ കറമൂസ കറമൂസന്ന് പറയാറേ പപ്പായല്ലേ പപ്പായാ അതിനാണ് കറമൂസ പറയും ആഹ് അപ്പൊ അത്ണ്ട് പിന്നെ ചക്ക മാങ്ങ ചക്ക ഇവിടെ വീട്ടിലായിട്ടില്ല ഇവിടെ അടുത്തന്നൊക്കെ അങ്ങനെ ചേച്ചിമാരും ഓരൊക്കെ തെരും ചക്കക്ക് ഇപ്രാവശ്യം നല്ല പോലെ കിട്ടിട്ടുണ്ട് പച്ചക്ക പോത്തചക്ക ഒക്കെ ഏ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തിനാട്ടില് ചക്ക വാങ്ങിയത് ഇപ്പം ഇപ്പോഴും ഉണ്ട് മാങ്ങയൊക്കെ പച്ച മാങ്ങൊക്കെ ല്ലെ വീട്ടിലൊക്കെ പോയപ്പോ പച്ച മാങ്ങ കിട്ടിട്ടുണ്ട് അവിടെങ്ങനെ മാങ്ങക്കൊക്കെ ക്ഷാമ ഇണ്ടോ അല്ലെങ്കിൽ അടുത്തൊക്കെ ആയിട്ട്ണ്ടോ
മാങ്ങൊക്കെയുണ്ട് ചക്കയൊക്കെയുണ്ട് അതിനൊന്നും കുഴപ്പമില്ല
ഇല്ലല്ലേ ഓക്കേ
ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് ഫ്രീ ആണിഇപ്പം ഇപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓരോ വർക്ക്ങ്ങനെ ചെയ്ത കൊണ്ട് നിക്കാണ് പിന്നെ ഞാൻ പിന്നെ ഞാൻ പിന്നെ ട്യൂഷൻ എടുക്കണ ആളാ കുട്ടികൾക്ക് അപ്പൊ ഇനി ഇവന ഇങ്ങനെ അവർക്ക് വേണ്ടിട്ട് കുറച്ച് പ്രിപ്പറേഷൻ നടത്താണ്ട് പിന്നെന്ന് കുറച്ച് എക്സ ആഹ് അതെ എക്സാം എടുക്കാ പറഞ്ഞിട്ട് ണ്ട് ഇപ്പോ കട്ടികൾക്ക് സ്കൂൾ തുറന്നത് കൊണ്ട് തന്നെ ഈവനിംങ് ആ ക്ലാസ് ഒക്കെ
ആഹ് ഇനിയിപ്പോ നമ്മള് അവരെ പഠിപ്പിക്കാനുള്ളതൊക്കെ നോ
ആഹ് നോക്കി ആഹ് നോക്കി വെക്കണല്ലോ പെട്ടെന്ന് നമ്മൾ അവർക്ക് എന്തേ പറഞ്ഞ് കൊടുത്ത് ട്ട് കാര്യല്ലല്ലോ അപ്പൊ ഞാൻ അതുണ്ട് പിന്നെ എനിക്ക് മോക്ക് ഇപ്പ ഇപ്പ എല്ലോട്ത്തും അസുഖങ്ങളാണല്ലോ ഇപ്പൊ മോള്ന്ന് പോയിട്ടില്ല അവക്ക് ഛർദ്ദി രാവിലെ തന്നെ ഛർദ്ദി
എന്ത് പറ്റി
എന്ത്യാവോ ഇനിയിപ്പോ ഇന്നലെ നൈറ്റ് ബ്രോസ്റ്റ് കഴിച്ചിരുന്നങ്ക അതിന്റതാണോ അതുഅറിയില്ല പിന്നെ വീട്ടില് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിച്ച് ച്ച്ട്ട് ഈ ഒരു കാലാവസ്ഥ ആയോണ്ട് നീ അതിന് ഫുഡിന് അല്ല വയറിന് പറ്റിയില്ലേന്ന് അറിയൂല്ല ഏതായാലും മരുരുന്നുണ്ടായിന് വരുന്ന ഞാൻ ആയുർവേദണ് അധികം കൊടുക്കാറ് ആയുർവേദ മരുന്ന് ആ ഇവിടെ ഉപ്പുപ്പാക്ക് അത്ണ്ടാക്കാറുണ്ട് ഓർക്ക് ഷോപ്പൊക്കെ ഉണ്ട് അപ്പൊ ഇവർ ചെറുപ്പം മുതലേ അത് കുടിച്ചത്കൊണ്ട് ഇവർക്ക് പെട്ടെന്ന അത് എഫക്റ്റ് ആവും കുടിച്ചാല് ആ കുടിക്കും ശഷീലായി പോയി ആ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യംക്കെ ഉണ്ടെങ്കിലേ അങ്ങെനെ കാണിക്കുള്ളൂ ചെറിയ പനി ഇങ്ങനൊക്കെ വരിയാണെങ്കിൽ നമ്മള് ഇപ്പൊ കുഴപ്ല്ല ആൾ ഓക്കെയാണ് ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ട് ആ ചർത്തി കഴിഞ്ഞതി്റെ ഒരു ക്ഷീണ ഉണ്ട് കഞ്ഞി കുടിച്ചാട്ട് ഇപ്പൊ ഉറങ്ങി നല്ല ചെറി ചെറിയ അരിയോട് കഞ്ഞി വെച്ച് കൊടുത്ത് ആൾ ഉറങ്ങിയിട്ടുണ്ട് ഇന്ന് സ്കൂള് പറഞ്ഞആയിച്ചിട്ടില്ല അപ്പൊ അവളു ഉണ്ട് എന്റെ എട്ക്ക് ണവർക്ക് ഒക്കെ കഴിഞ്ഞ് ഇപ്പ ജസ്റ്റ് ഫോണ് ഒന്ന് നോക്കിയതാ
ആഹ്
ആ നി എന്തങ്കിലും വർക്ക് ചെയ്യ്ണ്ടാേ ഓൺലൈൻ ആയിട്ട് വേറെ എന്തങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ലില്ല ഇതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല.
അപ്പൊ വർക്ക് ഫ്രം ഹോം ആട്ട് ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മള് എഫർട്ട് ഇടുകയാണെങ്കില് കിട്ടും അങ്ങനെ എന്ത ഇനിപ്പ ഡഗ്രി കഴിഞ്ഞതല്ല എന്ത ചെറിയ ജോബിനൊക്കെ നോക്കി കൂടെ ഓഫീസ് വർക്കൊക്കെ ഇഷ്ടണോ?
ഓഹ് അല്ല
ഇല്ലാലേ ആഹ് ആഹ് ചെറിയതൊക്കെ നമുക്കെന്തങ്കിലും ഒര് എണിംഗങ്സൊക്കെ ഇണ്ടാക്കാൻ പറ്റും ഏ ഓഫീസിലൊക്കെ എന്തെങ്കിലും ആണെങ്കില് ഓഫീസ് ഏ ടെലികോളറായിട്ടോ അല്ലെങ്കില് വേറെന്തേലൊക്കെ ആയിട്ടൊക്കെ അവ്ടെ സ്റ്റാഫായിട്ടാ ഓഫീസില് വർക്കർ ഇനിയിപ്പൊ എന്താ ചെയ്യണന്നാ ആഗ്രഹംന്നാ പറഞ്ഞെ?
സിവിൽ സർവീസ്
ആഹ് ഓക്കെ അങ്ങനെന്നെ ആവട്ടെ ഡിഗ്രി ക്കെ എങ്ങനെ മാർക്കൊക്കെ ഇണ്ടോ ആഹ് പിന്നെ വീട്ടില് അമ്മ മാത്രേ ഒള്ളൂ
അച്ഛനുണ്ട് ചേട്ടനും ഉണ്ട്
ആഹ് അത് ശരി പൊറത്തൊക്കെ പോവാറ്ണ്ടോ? ട്രാവലിംങൊക്കെ ഇഷ്ടാണോ? ആഹ് നിങ്ങളെ പ്രായത്തിലൊക്കെ ഫ്രണ്ട്സേളൊക്കെ ഒര്പാടുണ്ടാവെല്ലോ ഒരുപാട് പോവാനൊക്കെ ഇഷ്ടാവും നിങ്ങക്ക് കാരണം ഏ ഇതില്ലല്ലോ പിന്നെ വീട്ടിലെങ്ങനെ ഇങ്ങനെ നിയന്ത്രിക്ക്ണ ആൾക്കാരാണോ വിടൂലേ
വിടെയൊക്കെ ചെയ്യും
ആഹ് അങ്ങനെ പോവാറില്ല
ഉം
ആഹ്
പൈ പൈസയുടെക്കെ ബുദ്ധിമുട്ട്
ആഹ് ഓക്കെ അട്ത്തെന്നെയാണോ കോളേജോക്കെ പോക്ക് വരവൊക്കെ എങ്ങനെയായിരുന്നു ബസ്സിലോ?
എനിക്ക് കോളേജ് എനിക്ക് ഇവിടുന്ന് ഭയങ്കര ലാ കൊറച്ച് ലാഗുണ്ട്.
ആഹ് ഉണ്ട്ലേ ആഹ് അപ്പൊ രാവിലെയൊക്കെ ഫസ് നേരത്തെ പോവേണ്ടി വരുല്ലേ
ആഹ് അല്ല വണ്ടിയല്ല നമ്മള് ലൈം ബസ്സിലാ പോവുന്നെ
ആഹ് ലൈൻ ബസ്സില് ആഹ് ഓക്കെ പ്രൈവറ്റ് ബസ്സില് പോവുല്ലേ
ണിയാവുമ്പോ ഇവട്ന്ന് പോവും
ആഹ് ആറ് മണിക്ക് അപ്പം എത്ര ദൂരണ്ട് ഇന്നെട്ട് എപ്പളാ ഇവടെ എ ത്താ കോളേജില്
ഒമ്പത് മണിയാവുമ്പം
ആഹ് ആറ് മണിക്ക് പോയിട്ട് ഒമ്പത് മണിക്ക് ആഹ് അപ്പം നല്ല രാവിലെ നീച്ച് പണികളൊക്കെ കഴിഞ്ഞുലേ
അയ്യോ സോറി ആറ് മണി അല്ല ഏഴ് മണി ഏഴ് മണി
ആഹ് ഓക്കെ ആറ് മണി പറയുമ്പോ ഒമ്പത് മണിന്ന് പറയുമ്പോ എത്ര വ്യ ത്യാസം ലേ അപ്പൊ എത്ര ദൂരം ആ ഒരു ബസ്സ് നേരെ അവിടെ ചെല്ലോ കോളേജില് എ
ആഹ് എത്തും എത്തും ഏ കോളേജിന്റെ ഒരു ജംഗ്ഷനുണ്ട് അവിട്ന്ന് എറങ്ങി പിന്നെ നമ്മള് കൊറ ച്ചു നടക്കണം കോ
ആഹ് പിന്നെ നടക്കണം ആഹ് ഓക്കെ അത് ശരി അപ്പ പിന്നെ എങ്ങനെ കോളേജില് ഒക്കെ അടിപൊളിയല്ലേ ലൈഫൊക്കെ മൂന്ന് വർഷം ലേ ഡിഗ്രിയൊക്കെ ചെയ്യണം ഡിഗ്രി ലൈഫൊക്കെ അറിയണന്ന്ണ്ടെങ്കില് അതെ അതങ്ങനെ കഴിഞ്ഞു ലേ
അറിയത്തില്ലാ
എന്താണ് ഹലോ എടാ കേക്ക്ന്ന്ണ്ടോ
ഒരു സെക്കൻഡെ
ആഹ് ഓക്കേ ഓക്കേ
പറയ്
ആഹ് പിന്നെന്താണ് ഇപ്പ എന്താ ഇന്ന് പരിപാടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഇല്ല
എന്നാ ശരിട്ടോ നമുക്ക് ടൈം ആയിട്ടുണ്ടേ
ആഹ് ആഹ് ശരി ശരി
ഓക്കെ ഓക്കെ